ആഹ് എവിട ബ്രോ ള്ളേ എന്താ പാടെ
എന്താ പാട് ഓഫീസും കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കാണ് ഭയങ്കര മഴേണ്
അതഹ് മഴേണ്
ഉം
ഏഹ് ഞാനിപ്പ നാട്ടിലല്ല പൊറത്താള്ളത് ഇവിടെ ഇപ്പ മഴ തുടങ്ങിട്ടുണ്ട് ഇന്ന് രാവിലൊക്കെ നല്ല മഴേരിന്നു ഇപ്പൊ മഴയില്ല
ഓഹ് പൊറത്ത് അറഞ്ഞാല്
പൊറത്ത് പറഞ്ഞാല് നമ്മളൊരു ബീഹാറായിട്ട് വരും ബീഹാറില്
ഓഹ് വർക് ജോലിന്റെ ആവശ്യത്തിനറുത്ത് ജോലിന്റെ ആവശ്യത്തിന് പോയതാ
ആഹ് അതെ ഒരു ഇന്റേൺഷിപ്പ് ഭാഗായിട്ട് ഇറോറഞ്ച് അഞ്ചു മാസത്തിന് അങ്ങനെ പോന്നാണ് ആഹ് ആഹ് അതെ അങ്ങനെ നിങ്ങള് എവിടെള്ളത്
ഞാന് ഓഹ് അറഞ്ഞ ഞാൻ ജോലിന്റെ അവശ്യായിട്ട് ഞാനിങ്ങനെ ഡൽഹിലാണ് ഒരു മൂന്ന് മാസായി ഇവിടെ അപ്പൊ മഴ ആയത്കൊണ്ട് ഡൽഹില് ചൂടാണ് പക്ഷെ ഡൽഹില് ന്താച്ചാല് ഡൽഹിൽ കൃത്യായിട്ടൊരു മയക്കാലല്ല. എടവിട്ട് എടവിട്ട് ഒരു മയങ്ങനെ പെയ്യലാണ്. ആഹ്, പ്പൊ പെയ്യുമ്പോ നല്ലോം പെയ്യും. അപ്പൊ പുറത്തിറങ്ങാൻ പറ്റാതോണ്ട് ങ്ങനെ വാട്സാപ്പ് ങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാണ്. ഓരോരുത്തരെ മെസ്സേജും പയേ കൊറേ മെസേ ക്കെങ്ങെനെ സ്ക്രോളയ്തോണ്ടിക്ക
ആഹ്, ഞാനുംപ്പോ ങ്ങനെ വാട്സാപ്പി ലേയ്രുന്നു. വാട്സപ്പില് ഇങ്ങനെ. ഒരു ഗ്രൂപ്പുകളിലും ന്തൊക്കെ ആയിട്ട്.
ആഹ്
ത്യം പറഞ്ഞാല് വാട്സ്അപ്പ് നമ്മളെ മൊബൈലാആപ്പുകളിലൊക്കെ വച്ചിട്ടില്ലേ വാട്സ്ആപ്പ്. ഒരു വല്യ പ്രതിഭാസം തന്നെയാണ്. വിപ്ലവം സൃഷ്ടിച്ച സാനാണെന്ന് തന്നെ പറയാം, ഉം
തെ
വാട്സപ്പ് പ്പൊ തുടങ്ങണാന്നാണ് മെ സെ മസ് ഒര് മെസേജ് അയക്കന്നുള്ള പരിപടിലാ പക്ഷെ ഫസ്റ്റ് ആദ്യകാലത്തൊക്കെ എന്ത നമ്മള് ചെയ്തിന്നത് റീചാർജ് ചെയ്തിട്ട ഈ ത്രെ ലിമിറ്റ് ഉണ്ടാവും അതായത് മെസ്സേജിന്റെ അയ്പ എടുത്തിട്ട് അത് ത്രെ പൈസ പോകും? പ്പോ ഒര് ദിവസം ഇത്രയൊക്കെ അയക്കാൻ പറ്റുള്ളൂ. ഇത്ര പൈസ കയറ്റിയാൽ ഇത്രമെസ്സേജ് യക്കാം. അങ്ങനൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ർന്നു. പക്ഷെ ഇന്റർനെറ്റ് വന്ന് വാട്സ്ആപ്പ് ന്ന് പറഞ്ഞൊ ഒരു ആപ്പണ്‌ വന്നപ്പോ ആ ഒരു സാധനം. ഫുള്ളി ഫ്രീ ആയിട്ട് നമ്മക്ക് അൺലിമിറ്റഡ് ആയിട്ട് അവൈലബിൾ ആയപ്പോ അതൊരു കൗതുകം തന്നെയി രുന്നു ത്യത്തിൽ ഇന്ക് ഒക്കെ ഓർമ്മണ്ട് നമ്മൾ വാട്സാപ്പൊക്കെ ഇൻസ്റ്റാൾ ചയ്ത് ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് യൂസയ്യാൻ തൊടങ്ങിയ സമയം. അന്നൊക്കെ ഭയങ്കര രസായിരുന്നു നമ്മളീ, ഇതിങ്ങതുടങ്ങി നമ്മളെ നമ്പറിലംങ്ങട് തുടങ്ങി പ്രൊഫൈലൊക്കെ വെച്ചിട്ട്. എന്താ വാ ഗ്രൂപ്പുകളൊക്കെ ക്രിയേറ്റെയ്യ നമ്മളെ ഫ്രണ്ട്സിനൊക്കെ എടുത്ത് മെസ്സേജ് അയ യക്കാ, വോയിസ് മെസ്സേജ് വിട, അങ്ങനെരു വിപ്ലവായിരുന്നു വാട്സഅപ്പ് സൃഷ്ടിച്ചത്. അതേ സാനം ഇപ്പഴും തുടർന്നോ ണ്ടിരിക്കുണു എന്നുള്ളതാണ് എത്ര വർഷായി പ്പൊ വാട്സആപ്പ് വന്നിട്ട്. ഇപ്പളും അതേ ഒരു ആ അരെ ദിക്കിന്നും പിന്നെ പുതിയ ഫീച്ചേഴ്സുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്ക അതിനുശേഷം സ്റ്റാറ്റസ് വന്ന് ഗ്രൂ പ്പ് വന്നു, ബ്രോഡ്കാസ്റ്റ് മെസ്സേജുകൾ വന്നു. പിന്നെ കമ്മ്യൂണിറ്റികൾ വന്നു, ദാ പ്പോ വാട്സആപ്പ് ചാനലുകൾ വന്നു. ഇനിയും പലതും വരും. അങ്ങനെ പ്പൊ പേയ്മെന്റ് വരെ ചെയ്യാൻ പറ്റും നമുക്ക്. പേ, യു പി എ പേയ്മെന്റ് വരെ വാട്സാ പ്പ് പയോഗിച്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ വാട്സആപ്പ് പറഞ്ഞാല് പ്പൊ ഡൈലി ഞമ്മളെ ഏഹ് ഫോണിലൊരു ഓപ്ഷൻണ്ട് ഡിജിറ്റൽൽഹെല്പിന്പറഞ്ഞിട്ട് അത്ടുത്ത് നോക്കി കഴിഞ്ഞാ കാണാം നമ്മള് ഡെയിലി ഒരു ആപ്പ് എത്രട്ടം ഓപ്പൺ ചെയ്തു എത്ര യൂസ് ചെയ്തു. ഡെയ്‌ലി എല്ലാരും ഏത് ഫോൺ യൂസെ യാത്തവരും വളരെ വലിയൊരു ശതമാനം ടൈമും വാട്സാആപ്പ് യൂസ് ചെയ്ണ്ടാവും കുറെേ വട്ടം ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. കാരണം ഇടക്കിടക്ക് മെസേജ് വരുന്ന് നിങ്ങ ഇങ്ങനെ ചെക്ക് ചെയ് ചിലപ്പോ മെസേജൊന്നും ണ്ടാവൂല്ല ചെന്നിരുന്നാ പോലും പിന്നെ ഇങ്ങനെ ഓഫ് ആക്കി ഓൺ ആക്കി അങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ വാട്സആപ്പിന്റെ ഒരു പ്രത്യേകതന്ന് പറയണത് ഏഹ് വാട്സആപ്പ്. അങ്ങനെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി മാറി. പിന്നെ വാട്സപ്പ് പറയുമ്പോ നിക്കേ റ്റോം വാട്സപ്പിൽ അറിയുന്നോര്ക്ക് വാട്സആപ്പ് ഗ്രൂപ്പുകള് ഇന്റലൊരു നൂറുകണക്കില് ഗ്രൂപ്പുകളുണ്ട്. വാട്സ്ആപ്പ് തുങ്ങിയ കാലത്തൊക്കെ ഗ്രൂപ്പിൽ കയറാന്ന് പറഞ്ഞാല് എന്തോ ഒരു വലിയ സംഭവാ യിരുന്നു അതായത് ഏഹ് കുറെേ ഗ്രൂപ്പിൽ കയറിയ വലിയ സംഭവാന്നുള്ളതിൽ വളരെ ഗ്രൂപ്പുകൾ അന്വഷിച്ച് പോയ ഒരു കാലൊക്കെ ണ്ടായിരുന്നു. ഇപ്പ അങ്ങനൊന്നല്ല ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറേ ഗ്രൂപ്പുകള്. ഗ്രൂപ്പുകളിൽ വരുന്ന രസകരമായ ചർച്ചകള് കാര്യങ്ങള്. അങ്ങനെയൊക്കെ വാട്സആപ്പ് ഇല്ലാതപ്പോ ജീവിക്കുകന്ന് പറഞ്ഞാൽ അത് അസാധ്യമാണ് അല്ലെ
അതെ തീർച്ചയായും ഞമ്മളൊക്കെ ചെറുപ്പത്തില് പറഞ്ഞാല് എസ് എം എസ് എനി മെയിൻ ആയിട്ട അതിന് തന്നെ ഫോണില് എസ് എം എസ് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ടാവും അതിനന് ഒരു മെസേജ് അയക്കാനും ഒരു ഹായ അയക്കാനും വേണം ഒരു ഉറപ്പിയ അങ്ങടെ ഒരു ഹായ എടുക്കാനും ഉറപ്പിയ അങ്ങനൊക്കെ എനി പിന്നെപ്പ എന്താ വെച്ചാല് വാട്സആപ്പ് വന്നപ്പ എല്ലാരും വാപ്പ് വപ്പ്ക്കെ മാറി വാട്സപ്പന്റെ ഏറ്റവും വലിയ പ്രത്യകം എന്താ വച്ചാല് ഇപ്പ നമ്മളെ ഫോണിലിപ്പൊ ഡെയിലി നെറ്റ് നമുക്കിപ്പോ ഒരു ഒന്നര ജി ബി ഒരു ജി ബി ഒക്കെക്ക ദിവസത്തെ നെറ്റ് അത് കഴിഞ്ഞാലും വാട്സ്ആപ്പ് ഒരു ജസ്റ്റ് ഒരു കണക്ഷൻ മാത്രം മതി നമ്മള എന്താ വെച്ചാല് ഒരു പണിയില്ല ഇപ്പ റീൽ കാണാൻ വയ്യ നെറ്റിലോത്തോണ്ട് അല്ലെങ്കിൽ എന്തെ വീഡിയോ ഒന്നും കാണൻ വയ്യെങ്കിലും വാട്സ്ആപ്പിൽ ആർക്കെങ്കിലും എട്ത്താണ്ട് മെസ്സേജ് അയക്കുക അങ്ങനെയൊക്കെ ഒരു ബന്ധം സ്ഥാപിക്കാന്നില്ലതായിരുന്നു പിന്നെ ഏതെങ്കിലും ഗ്രൂ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും ഓരോ ഗ്രൂപ്പിൽ വഴിക്കാണ്ട് എന്തെങ്കിലും വോയിസിനന്നപ്പോ ജസ്റ്റ് കെബി മതിയല്ലോ എന്തെങ്കിലുമൊക്കെ ആരോ ടെ എന്തെങ്കിലുംക്കെ പറയാ ചർച്ച ചെയ്യാ ഭയങ്കരമായിട്ട് ഒരു കമ്മ്യൂണിറ്റി പിന്നെ ഞമ്മള എല്ലാ ഫാമിലിക്കും ഒരു വാട്സ ഗ്രൂപ്പ ഇപ്പൊ ഒരു ഇമ്മിം ഇ പ്പിം മോനും മാത്രം ഉള്ളെങ്കിലും ഓൽ ക്കും ണ്ടാവും ഒരു വാട്സ്പ്പ് ഗ്രൂപ്പ് ചിലപ്പോ പേരെന്ന് പുറത്തിറങ്ങനെ ഉണ്ടാവില്ല ന്നാലും ഒല്കൊരു വാട്സ്ആപ് ഗ്രൂപ്പ് അടുകളെത്തെ ഫോട്ടോ മറ്റേ ഓഫീസ് റൂമക്ക് ഇട്ട് കൊടുക്കാന് ഫിസ്റൂമത്തെ ഫോട്ടോ അടുക്കളേക്ക് ഇട്ടൂ ഇങ്ങനെ അങ്ങനെ വാട്സ്ആപ്പ് ഇത് മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു ഒയിവാക്കാൻ പറ്റാത്തൊരു- സംഗതി മാറിയ നിലാണ് ഒരു ദിവസം നെ റ്റില്ലെങ്കിൽ ഒരാക്കും പുടിച്ച്നിക്കാൻ പറ്റില്ല ക്ലാസുകളും മദ്രസയും- നമ്മള് സ്കൂൾ ക്ലാസ്സുകള് എല്ലാം ഒന്ന് മുതൽ എൽ കെ ജി മുതൽ സ്റ്റുഡന്റ്സസിന് വരെ വാട്സ്ആപ്പ് ക്ലാസ്സുകൾണ്ടാവും നമ്മള ഇപ്പോത്തെ വാട്ആ് ക്ലസ് കണ്ടാ തോന്ന വാട്സപ്പ ഇല്ലാത്ത കാലത്ത് എങ്ങെ എങ്ങന്നെയാണ് ഈ ഹോംവർക്കൊക്കെ ടീച്ചർമാർ കൊടുത്തീ അത് പറഞ്ഞ കൊടുത്തീത്ക്കെ
അതെ അതെ മ്മളെ ചെറുപ്പത്തിലൊക്കെ ഇപ്പ എങ്ങനെ വാട്സആപ്പ് ഗ്രൂപ്പ് ഉണ്ടായിട്ടായിരുന്നു ഇപ്പൻ്റെ അനിന്മാര അന്യതി ഇവിട്ണ്ട് എല്ലാവർും വാട്സപ്പ് ഗ്രൂപ്പ് ഒരോ ക്ലാസ്സില്- ചെല വിഷയത്തിന് വരെ വാട്സ്ആപ്പ് ഗ്രൂപ്പ്- ടെക്കണ്ട് അതായത് അതിൽ ഹോംവർക്ക് ഇടും അതായത് അതില് എന്തേലുംട്ടാല അത്ചെയ്യുകുള്ളൂ എന്നാല അത് ഹോംവർക്ക് ആവുള്ളൂ അല്ലെങ്കിഹോംവർക്ക് ഇല്ലാന്ന്യനടുത്തോ അതായത് ടീച്ചർ ഒരു കടമയാണ് ഒരു വാട്സആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക അതില് വർക്കള് ഡെലി അയക്കാള്ളത് അപ്പൊ അത്രത്തോളം വാട്സപ്പ് നമ്മുടെ ഡെയിലി ലൈഫിന്റെയും സ്കൂൾ ലൈഫിന്റെയും എല്ലാത്തിന്റെയും ഭാഗമായിട്ടുണ്ട നുള്ളതാ
അതെ എന്റെ ബ്രദറൊക്കെ കെ ജിയില പഠിക്കണത് ഓൻ വരെ വാട്സആപ്പിൽ വെക്കാണ് ഹോംവർക്ക് ഡലി സ്കൂളിൽന്ന് ടീച്ചർ പറയുമ്പോ കേക്കൂല കാരണം എമുക്ക അറിയാം രാത്രി വാട്സപ്പിൽ വരുന്നു
ആതെ അതാണ് വാട്സപ്പിന് അങ്ങനെ കുറെ നെഗറ്റീവുകളുണ്ട് ഏ- പെൺകുട്ടികളൊക്കെ പിന്നെ അനിയത്തിടെ വന്നിട്ട് എന്നും രാത്രി കഴിഞ്ഞ നേരം- ഫോൺ എടുക്കും എന്നിട്ട് വാട്സആപ്പ് ഗ്രൂപ്പ് നോക്കും എന്നിട്ട് അതിലുള്ളതും ടീച്ചറ് പറഞ്ഞ കാര്യങ്ങൾ നോക്കി മാത്രം പഠിക്കൂ ഏഹ് ഇന്നിപ്പോ വാട്സ്ആ ഗ്രൂപ്പില ഒന്നും ഇല്ലേ എന്നാ പിന്നെ പഠിക്കാനുള്ള മൂടൂല്ല അതായത് ആഹ് വാട്സപ്പ് ആണ് ഒരു കണക്കന് നോക്കുമ്പോ അവരെ നിയന്ത്രിക്കണ അവരെ പഠിക്കാന് മോട്ടിവേറ്റ് ചെയ്യണതും അതെ ടീച്ചറുടെ ആ വോയിസ് കേൾക്കുമ്പോഴേക്കാണ് അവർക്ക് പഠിക്കാൻ തോന്നുന്നത് അല്ലാതെ തോന്നുന്നില്ല അങ്ങനെ അത്രയും വാട്സ്ആപ് എന്തായി സ്വാധീനിച്ചു തുടങ്ങിയെന്നുള്ളതാണ്- പിന്നെ വാട്സആപ്പിന്റെ ഒരു വലിയ നേട്ടംന്ന് പറയാ നമ്മക്ക് ഈ വിദൂരത്തുള്ളവർക്കും എല്ലാരും ഒരേമായിര്യാ ഇ പൊ എരുത്തുള്ളരും ദൂരത്തുള്ളവരും ഒക്കെ
അതേ
പെട്ടെന്ന് കണക്ട് ചെയ്യാുള്ളതാണ് സെക്കൻഡ കൊണ്ട് നമ്മൾ മെസ്സേജ് അയച്ചാലേയ് എവിടെ ള്ള ആളാണെങ്കിലും അവനാ മെസ്സേജ് എത്തും അത് ഈസി ആയിട്ട് കാണാൻ പറ്റും തിരിച്ച് റിപ്ലൈ തരാൻ പറ്റും അങ്ങനെ നമ്മള് വേൾഡില് മൊത്തം കണക്ട് ചെയ്യുന്നു അതായത് ഇപ്പോൊ ഫാമിലിയൊക്കെ ഏ പലയിടത്തും പ പലരും പല സ്ഥലത്തൊക്കെ ആയിരിക്കും പക്ഷെ എന്നാലും വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ എല്ലാരും ഒരേ ടൈമിലക്കെ ഓൺലൈനിൽ വരാ ന്ന് പറഞ്ഞ്കഴിഞ്ഞാല് പിന്നെ നല്ല രസമാണ് എല്ലാരും ഒരേ സ്ഥലത്തുള്ള പോലെ ചാറ്റ് ചെയ്യാനും മെസ്സേജ് അയക്കാനും അതൊക്കെ സാധിക്കും എന്നുള്ളതാണ്
നാർത്തെ പറഞ്ഞ ഫാമിലി ഗ്രൂപ്പ് ഒക്കെ ആണെങ്കില് ഒരു കുടുംബത്തില ഉണ്ടാക്കിയ എന്താ പറയാ ഫുഡ് ഫാമിലി ഗ്രൂപ്പിലിടും അപ്പൊ അടുത്ത കുടുംബത്തിലുണ്ടാക്കി ഫുഡ് വേറെ ഫാമ വേറെ പോലെ തന്നെ ഇടും ന്നിട്ട് ഓരോ പെരക്കാര് ഉണ്ടാക്കിയ ഫുഡ് ഇടുക ഓരോ കല്യാണം ഓരോ വിശേഷങ്ങള് ഇടുക അങ്ങനെ ലോകണ്ട് കണക്ട് ട് ചെയ്യാനും പറ്റി ഞ്ഞ് പ്പോ എത്ര ദൂരത്താണെങ്കിലും രാജ്യങ്ങൾക്ക് അപ്പുറത്താണെങ്കിലും ഒരു നമ്മുക്കൊരു ഹോം ഫീലിങ് നമ്മുടെ വീട്ടിലാണ് എന്നല്ലൊരു ഫീലിംഗ അപ്പൊ നമ്മളൊക്കെ ഡൽഹിയിൽ വർക്ക് ചെയ്യാണ് ഏ താങ്കള് ബീഹാറിൽ വർക്ക് ചെയ്യാണ് എന്നാല നമുക്കൊരു ഹോം ഫീലിങ് പറഞ്ഞല് നമ്മള വീട്ടിലൊ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എന്തെിലൊക്കെ മെസേജ് അയക ഓരോ സ്നാപെടുത്തയ ക്കാ അതൊക്കെയാണ് നമ്മുക്കൊ ഒരു വീട്ടിലാാണന്നുള്ളരു ഫീലിംഗ ഞമുക്ക് തരുന്നത്
അതെ പിന്നെവാട്സാപ്പ് നമുക്ക് കൂടുതൽ അട്രാക്ടീവ് ആകാനുള്ള കാരണം യൂസർ ഫ്രണ്ട്ലി ആണല്ല അതിന് ഇന്റർഫേസ്-
അതെ
അതേ ഞമ്മൾക്കത് തുറക്കുമ്പോ തന്നെ അങ്ങനെ തോന്നുന്നു അത് ഒരു മെസ്സേജ് അയച്ചാലോ ഗ്രൂപ്പില് കയറിയാലോന്നൊക്കെ അ അത്രയുംത് ഉണ്ടാക്കിയ ആളെ കയ്യടി കൊടുക്കണം.
വിഷയങ്ങളിലാണെങ്കിലും ഭയങ്കരമായിട്ട് യൂസഡ് ഫ്രണ്ടിലാണ്
അതന്നെ മൊത്തത്തിൽ ആ ഇന്റർഫേസും കാര്യങ്ങളുംഒക്കെ നല്ല രീതിയിൽ ബിൽട്ട് ചെയ്ത് കൊടുന്നു അതുകൊണ്ടാണ് വാട്സആപ്പ് നമുക്ക് എന്താ ഒരു അട്രാക് നല്ല പെട്ടെന്ന് ആകർഷിക്കണ തരത്തിലുള്ള. ഒരു സാധനം സിമ്പിളായി സെറ്റിംഗസ് ഏത് സാധാരണ കാരനും ഇപ്പ ഇന്റെയക്കെ വല്യമ്മ വല് ഇന്റെ വല്യമ്മൊ ഒക്കെണ്ട്പ്പ ഇട ആഴ്ചയിലൊെ എന്തായാലും ഒരുവട്ടെ എങ്കിലും എനിക്ക് വോയിസ് അയി ക്കും വെല്ലിമ്മക്കൊക്കെ നല്ല പ്രായംണ്ട് പക്ഷെ വാട്സ്ആപ്പ് എന്താണ് എല്ലർക്കും ഈസിയായിട്ട് പഠിക്കാനും യൂസ് ചെയ്യാനും പറ്റുന്ന രൂപത്തിലായത് കൊണ്ട് തന്നെ അത് വളരെ ഒരു നേട്ടമായിട്ട് തോന്നിയിട്ടുണ്ട് ഉ
പിന്നെ സാങ്കേകമായിട്ട് പറുകയാണെങ്ക തന്നെ നമ്മുടെ വാട്സപ്പിനും ബാക്കിയുള്ള ആപ്പിനൊക്ക കാണുന്ന ഏറ്റവും വലിയ വെത്യാസം എന്താ വച്ചാല് ഈ ഫേസ്ബുക്ക ഒക്കെ എടുത്താലും അല്ലെങ്കി ഇൻസ്റ്റാ്രാമിലൊക്കെണെങ്ക നമ്മളെ നെറ്റ് എത്ര കസ്യൂം ചെയ്യണെന്ന് നമുക്ക അറിയില്ല ഒരു റീൽ കണ്ട ത്ര എംബി പോണന്ന് നമുക്കറിയില്ല പക്ഷെ വാട്സ്ആപ്പിൽ നമുക്ക് ഒക്കെ കണക്ക്ണ്ടാവും അങ്ങനെ യൂസർ ഫ്രണ്ട്‌ലി പിന്നെ അനാവശ്യമായിട്ട് പരസ്യങ്ങള് ഇൻറ്റാഗ്രാമില് ഫേസ്ബുക്കിലക്കെ ഇടക്കിടക്ക് പരസ്യം വരും. പക്ഷെ വാട്സആപ്പിൽ അങ്ങന അനാവശ്യമായിട്ട് പരസ്യം ഇത്രയും യൂസേഴ്സ് ഉണ്ടായിട്ടും പരസ്യത്തിന് നല്ലരു പ്ലാറ്റ്ഫോം ആയിട്ടും. വാട്സ്ആപ്പിൽ ഒരിക്കലും പരസ്യം കൊടുക്കണില്ല. അതേതാ വെച്ചാൽ ഓരോ ഓരോ യൂസേഴ്സിനോട് സ്വീകരിക്കുന്ന ഒരു മാന്യതയാണ്. ആ മാന്യത ആയത് കൊണ്ടാണ് ആപ്പിന് അത്ര വളർച്ചയും കിട്ടിയത്.
അതെ അ സത്യാണ് മറ്റ ആപ്പുകളെ പോലെ ഇടക്കിടക്ക് ആടുകൾ വരെ അല്ലെങ്കിൽ ചെറുപ്പ് ചെയ്യാൻ പരിപാടിയൊന്നുംഇല്ല വളരെ സുഖമായിട്ട് എന്താവാ ഉപയോഗിക്കാുള്ളതാണ്. ഇപ്പൊ ചില സമയത്തൊക്കെ ആപ്പുകൾ ഡൗൺ ആവലുണ്ട് ഇപ്പോൊ വാട്സആപ്പ് ഒക്കെ എടക്ക ഡൗൺ ആകും ഒന്ന് രണ്ട് മണിക്കൂറക്കെ അപ്പൊ അത്ര ആ അത്രയും ആ ഒരു ടൈം കൊണ്ട് എത്രോ കോടികളുടെ നഷ്ടാണ് വാട്സആപ്പിൽ സംഭവിച്ചത് വാട്സആപ്പിൽ നിന്ന് മാത്രമല്ല എത്രയോ കമ്പനികൾക്കും കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ കാരണം. വാട്സആപ്പിലൂടെ കുറേ കാര്യങ്ങൾ നടക്കണ്ട് ഇപ്പ ഈ വർക്ക് ഫ്രം ഹോമും ചെയ്യുന്ന ആളുകളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വാട്സആപ്പിലൂടെയാണ്. ഈ സാധനം ഡൗൺ ആയി കഴിഞ്ഞാൽ എന്ത എത്രയോ ജോലികളെയും കാര്യങ്ങളൊക്കെ അത് ബാധിക്കാണ് ഒറ്റടിക്ക് കാര്യങ്ങളൊക്കണ്ട് പോ ഇല്ലാതാാവുമ്പോ എത്രയോ വലിയ നഷ്ടങ്ങളാണ് ലോകത്ത് മൊത്തം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം. ഒരു ഗ്ലോബൽ സാധനമാണല്ലോ അതായത് ലോകത്തിലുള്ള എല്ലരും യൂസ് ചെയ്യുന്ന ഒരു ആപ്പ്ണ് അപ്പൊ ഇങ്ങനെ ഡൗൺ ആവുന്ന സമയത്ത് ഇപ്പൊ ഇന്റർ കൺട്രി ബന്ധങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോ ബോസോ കമ്പനിയ ഒക്കെ യു എ ഇ ല ആയിരിക്കും. പക്ഷെ ഇന്ത്യയിലായിരിക്കും അപ്പൊ ഇന്ത്യൽ ഡൗൺ ആണ സമയത്ത് ആ കമ്പനിക്ക്ടെ നഷ്ടം വരിണ്.
കമ്പനിക്ക് അതെ അതെ
എംപ്ലോയിസിനൊന്നും വർക്ക് ചെയ്യാൻ സാധിക്കൂല്ല. അ അങ്ങനെ പല പ്രശ്നങ്ങളും ഇത് ഡൗൺ ആകുമ്പോ വരുന്നുണ്ട്.
പിന്നെ വാട്സആപ്പ് ഇങ്ങനെ. പുരോഗതി കൈവരിച്ച് പിന്നെ ഇൻസ്റ്റാഗ്രാമിനായിട്ട് കണക്ട് ആായി ഫേസ്ബുക്കിനായിട്ട് കണക് ആായി അതുപോലെ ഇ പേയ്മെന്റ് വാട്സആപ്പ് ത്രൂ ചെയ്യുക അങ്ങനെയൊക്കെ വാട്സ്ആപ്പ് ഒരുപാട് ഇപ്പൊ എന്താ പറയ ഒരു കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വാട്ആപ്പിൽ വന്നപ്പോ പിന്നെ എായിരുന്നു വാട്സപ്പിൽ ആളുകൾ കൂടി വാട്സആപ്പ് ആളുകൾക്ക് ഭയങ്കര ആകർഷണീയയായി. അതിന്റെ അപ്പുറത്തേക്ക് ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊ ഒരു അഭിവാാജ്യമായിട്ട് വാട്സആപ്പ് മാറി എന്നുള്ളതാണ്.
അതെ വാട്സ്ആപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യയാണെങ്കിൽ കുറേ സംസാരിക്കണം നമുക്ക് വിശദമായിട്ട്. പിന്നീട് സംസാരിക്കാം ആ ആ ആ ഓക്കെ ശരി ശരി.